ഹലോ
ആഹ് കേൾക്കില്ലെ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട് എനിക്ക് കേൾ
കേൾക്കുന്നുണ്ടോ ആഹ് എന്താ വർത്താനം? ആഹ് എന്താ വർത്താനം?
മൽഹാര് കഴിഞ്ഞാ ചായകുടി കഴിഞ്ഞോന്ന്?
ചായ കുടിക്ക?
അല്ലല്ല ഞാനേ ഇക്ക് കൊറച്ച് വർക്ക് ഒണ്ടാരുന്നു അത് ചെയ്യാണ്.
എന്ത് വർക്ക്?
അപ്പൊ ട്രാവൽസിൽത്തെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കാന്ണ്ടായിരുന്നേ അപ്പൊ അഅ്‌ ചെയ്ത് ങൊണ്ടിരിക്കാ.
ആഹ് ആഹ്
അങ്ങനെ. വേറെ വൈകീട്ട് പണീള്ണ്ടാവുഓ?
ഇല്ല ഒരു പണിയൂല്ല ഞാൻ എൻറെ വീട്ടിലല്ലേ എന്റെ ഒ ഉമ്മച്ചി
ആഹ് അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് നിക്കാൻ വന്നതാണോ
ഞാനൊ അല്ല അല്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിക്കല് ഹസ്ബൻഡ് ഗൾഫിലാണ്
അത് ശരി ആ അപ്പ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് അപ്പോ ആരാ ഉള്ളേ
ഹസ്ബൻഡിന്റെ വീട്ടില് ഏട്ടൻ ഉണ്ട് ഓല് വേറെ പോയി ഞങ്ങള് രണ്ടാമത്തതാ മൂത്തമതാവനും ഗൾഫിലുവാ രണ്ട് കല്യാണൊക്ക കയ്ഞ് ഗൾഫിലാ. ഓളതും ഞങ്ങള്ത് കഴിഞ്ഞ് ഒരു അഞ്ച്- ആറ് മാസം കഴിഞ്ഞപ്പോ അഞ്ചു മാസം കഴിഞ്ഞപ്പോ ഒല്തും കഴിഞ്ഞ്ണു
അയ് ശരി ആഹ് ആഹ് അപ്പൊ വീട്ടില് ഉമ്മിം, ഉപ്പിം മാത്രൊള്ളൂ?
ആഹ് വീട്ടില് ഇമ്മോ വാപ്പോം മാത്രോള്ളൂ
ആഹ് ആഹ് ആഹ്.
ഉം ന്ന്ക്കാം വരാം പർഞ്ഞീനി ന്ന്ക്കാം വരാം പർഞ്ഞീനി. പിന്നെ മോക്ക് പെരും പനി ഈ പനി ആയിട്ട് പോ പോയില്ല വൈറ വൈറൽ പനി ഇല്ലേ വൈറസ് പനി.
ആഹ് ഇപ്പൊ എല്ലാർക്കും ഇണ്ടത് കൊറെ മക്കക്ക് ഇപ്പോ തൊടങ്ങി വെക്കപ്പാ കാരണം ഇപ്പൊ സ്കൂളിലക്ക് ഒന്നും പറഞ്ഞയക്കാൻ പറ്റൂലേ
ഇല്ല സ്കൂൾലേക്ക് പർഞ്ഞേക്കാന് ഒഴ് വില്ല നാളെ സ്കൂൾണ്ട് പർഞ്ഞേക്കാന് ഒയ് വില്ലാ.
ആഹ് അതന്നെ
വൈറൽപ്പനി ആയോണ്ട് മാറുന്നില്ല വൈറൽ പനി മാറാൻ പണിയെടുക്കോ?
ആഹ് നല്ല പണിയാണ് ആ വന്ന മാതിരി
ഉം നല്ല നല്ല ബുദ്ധിമുട്ടാണ്
കുറച്ച്
ആഹ് ആഹ് കൊർച്ച് പണിയാ ഏയ് മേലാക്കും ഏഹ്?
ഹസ്ബൻഡ് ഇട്ടക്കണത് ഹസ്ബൻഡ് വരുമ്പോ മാത്രവാണോ
ആഹ് ഹസ്ബന്റ് വരുമ്പോ ഹസ്ബന്റ് വരുമ്പോ ആഹ് അങ്ങോട്ട് അല്ലാ രണ്ടു ദിവസം നിന്ന് പോരൽ ഇണ്ട്‌ എപ്പഴെങ്കിലൊക്ക എപ്പളെങ്കിലും അവിടെ പോയി രണ്ട് ദിവസം നിന്ന് പോരലുണ്ട്
അഅ്‌ ശെരി ആഹ്.
ഉം
ആഹ് അങ്ങനെ.
ഉം പിന്നെ നിൽക്കാൻ ചെല്ലാന്നൊക്കെ പറയലുണ്ട്
അയ് ശരി ആഹ്.
പിന്നെ വേറെന്താ? ഇങ്ങള് എവിടെയാ ഇള്ളത്?
പക്ഷേ ഞാനിവിടെ ഹസ്ബൻഡിന്റെ ഇവടെ ഹസ്ബൻഡിന്റെ വീട്ടി തന്നെ
ഏഹ് അവടെ ആരക്കണ്ട് ആഹ് അവടെ ആരക്കണ്ട്?
ഇവിടെ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഏട്ടനും അനിയനും ഉണ്ട്
ആഹ് ഏട്ടനും അനിയനുല്ലേ
ആഹ്
ഉമ്മ വാപ്പൊക്കവെടാ നിക്കല്
ഓല് ഉമ്മ ഇപ്പൊ മരിച്ചു
മരിച്ചു പോയില്ലേ
അതേ ഇപ്പടുത്താണ് മരിച്ചത് ഉമ്മ മരിച്ചിട്ട് മൂന്നു കൊല്ലായി ഉപ്പ മരിച്ചിട്ട് ആറ് ഉപ്പ മരിച്ചിട്ട് ആറുകൊല്ലായി ഉം അങ്ങനെ മോ മോളെ സ്കൂളി ചേർ
ഓളെ മോളെ സ്കൂൾ ചേർക്കാ ഓള് എൽ കെ ജി ലാ ഇപ്രാവശ്യം ചേർത്തി നാല് വയസ്സ് ഇപ്രാവശ്യം ചേർത്തി
ആഹ് അങ്ങനെ
ആഹ് വേറെന്താ
ആഹ്
ഏഹ്
ഹം ഓലെ വീട്ടില്
ഏഹ്
പോ പോയി കഴിഞ്ഞാ
ഇവടെ എന്റെ വീട്ടിലോ
ആഹ് അല്ല അവളും കൂടെ സ്കൂളിക്ക് പോയി കഴിഞ്ഞാലേ അവളും കൂടെ സ്കൂളിക്ക് പോയി കഴിഞ്ഞാലേ
ആഹ്
പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ലോ ഉണ്ടാവില്ല ഇല്ല ആഹ്
ഉം
അടിച്ചാരി തൊടുക്കാണ്ടാവും ഏഹ് അത് ഞാൻ രാവിലെ ഓള് പോണേന്റെ മുമ്പ് അടിച്ചാരിടും ഓള് പോയിട്ട് തൊടുക്കും അങ്ങന ചെയ്യല് അല്ലാതെല്ലാം കൂടി ഒരുമിച്ചാവില്ലല്ലോ പെട്ടെന്ന്
അയ് ശെരിയ ആഹ് ആഹ്
അഞ്ച് കൊല്ലം
അഞ്ചു വർഷം അല്ലെ ആഹ് ഒക്കെ ഒക്കെ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ്
വേറെന്താ
വേറേ എന്തൊക്കെങ്ങനെ പോവണ്ട് കൊഴപ്പന്നും
ആഹ് ഇങ്ങള് എങ്ങട്ടും പോവരൊന്നുല്ലേ ടൂറൊന്നും
ഏഹ് ഞങ്ങള് ഈ ബിസിനസിന്റെ ഇതിലൊക്കെ ടൂറിനൊ ക്കെ പോക്ക്ണ്ട് ഓഹ് പിന്നെ ബാംഗ്ലൂര് പോയി ആ മൈസൂര് പോയി സൂ കാണാൻ പോയി പിന്നെ എറണാകുളം ആഹ് ഫ്രീ ആയിട്ട്
ആര കൂടാ
ഞങ്ങള് ടീമായിട്ട് പോവും ഞങ്ങള് ടീമായിട്ട് പോവും
ആണ്ല്ലേ ആഹ് ഇങ്ങളെല്ലാരും കമ്പനി ആയോ എല്ലാരും ആയിറ്റ് കമ്പനി ആയോ? ഹലോ നദി ഹലോ ഹലോ